ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ഇനി ദോശയിടാൻ പോവുന്നു
മോനാണോ
ആ രാത്രി ദോശയായിക്ക് അയ്യ ക്ക് എരിവി നമ്മള് പച്ചമോളക് ഉപയോഗിച്ചില്ലേ പോലും ആയ്ക്കത് എരിവാ
ആഹ് പിന്നെ ഇങ്ങനെ പ ച്ച ദോശ മാത്രം കഴിക്കുവോ ചമ്മന്തിയൊന്നും വേണ്ട
ഒന്നും വേണ്ട ഒരു പഞ്ചസാര പഞ്ച സാര നമ്മള് കൊടുക്കത്തില്ല എന്താ കറിയൊന്നും വേണ്ട
ഉം നല്ല കൊച്ച് നെയ്യ് വല്ലതും പരട്ടോ നെയ്യ് വല്ലതും എട്ടോ
കൊടുക്കുവായിരുന്നു ഇപ്പ ഞാൻ കൊടുക്കത്തില്ല
അതെന്തുപറ്റി ആ അങ്ങനെ ആ ഹ അല്ലായിരുന്നു
ആഹ എനിക്ക് പേര് ആഹ അങ്ങനെയല്ലാം വന്നാലോ എന്നുള്ള പേടി
ആണോ ഇംഗ്ലീഷ് മര്ന്നാണോ ഉപയോഗിക്കുന്നേ ആണല്ലേ ആ ഞാൻ എന്റെ മോന് ഹോമിയ ഹോമിയാ ഞാൻ പണ്ട് ഇംഗ്ലീഷ് മരുന്നായിരുന്നു മരുന്നായിരുന്നു ആദ്യം അപ്പൊ ഇവന് ചെറുതായി ആറു മാസ ഒള്ളപ്പം വിമ്മിഷ്ടമല്ല വിമ്മിഷ്ടം അന്നതാണ് ഇല്ല നല്ല വിമ്മിഷ്ടമാണ് നമ്മൾ അങ്ങ് ഇരുന്ന് ദൂരെ ഇന്ന് ഇവൻ ശ്വാസം എടുക്കുമ്പോൾ അപ്പൊ നമുക്കിവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റും അമ്മാതിരി ഉണ്ടായിരുന്നു ഇതല്ല അപ്പം കൊച്ചു കുഞ്ഞുവല്ലേ അപ്പൊ എനിക്ക് നമ്മൾ ആദ്യമായിട്ട് കാണാ വിമ്മിഷ്ടം വന്ന് ഞാൻ അങ്ങനെ ആർക്കും കണ്ടിട്ടില്ല ഇങ്ങനെ ഇവനെ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ച് ഇൻഹേലർ തന്നു അപ്പം ഇൻഹേലർ ഒരു സിബ് റിറിങ് ഇൻഹേലറ് അറിയില്ലേ നമ്മളെ വായിൽ വെച്ചിട്ട് ഇങ്ങനെച്ച് അടിക്കുന്നഅപ്പൊ ഞാൻ അത് ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നെ അപ്പൊ എനിക്കൊരു വിഷമം ഇത്ര കുഞ്ഞിലെ ഇത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നല്ലോ എന്നുള്ള അപ്പൊ ആഹ് വിഷമമായി പോയി അങ്ങനെ ഒന്ന് കഴിഞ്ഞ് പിന്നെ നമ്മള് പനി വരുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോ അവര് ഇത് തന്നാ ചെയ്യുന്നെ എന്നാ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കും അങ്ങനെ അല്ല ഇങ്ങനെ ചെയ്യുന്നത് വീണ്ടും ഇന്ന് എനിക്കൊരു വിഷമം അപ്പം ഞാനായിട്ട് അത് ഉപയോഗിച്ചില്ല. ഞാൻ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആവിയൊക്കെ പിടിച്ച് അങ്ങനെ നോക്കുമ്പോ ഒരു മാറ്റം കണ്ടു അങ്ങനങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ചെന്നാ ഹൂമി അലർജി ഒള്ളവർക്കാരി ക്കു അല്ല ഇങ്ങനെ വരുന്നെ
അതേ മോന് ഇവിട്ത്തെ മോനാണെങ്കില് ഇതുപോലെ വ ഹ് ചൊമ വരമ്പം അലർജി വെരും. അലർജി വരുമ്പോ ഇതോലെ ശ്വാസ വലി സൗണ്ടാ വരുന്നെത് ഇപ്പം നമ്മളെ ഹോസ്പിറ്റ്ല് കാണിക്കുമ്പം അവര് മറ്റേ നെബുലൈസ് ല്ലേ അതിലൊഴി ക്കാനുള്ള മരുന്ന്തരും നമ്മള് വീട്ടി കൊണ്ടു വന്ന് അത് പിടിപ്പിക്കും അലർജിയുടെ മരുന്ന് കൊടുക്കും
ആണല്ലേ ആ ഞാനൊക്കെ ഇത് ക്ലിനിക്കിലാ കൊണ്ട മാള് അവരക സാധനങ്ങള് തീരണ്ടേ അപ്പം അവര് സ്വന്തായിട്ട് നടത്തുന്ന ആവുമ്പം മേടിച്ചു വച്ചേക്കുന്ന തീ ഇല്ലിയോ അപ്പ നമ്മളരെ അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത്തെ കൊണ്ട് തന്നെ ഇവിടെങ് വെച്ച് ആഹ് നല്ല രീതി കരഞ്ഞ് കാരണം ഇത്ര കുഞ്ഞിലെ ഇത് തുടങ്ങി കഴിഞ്ഞ പിന്നെ അവൻ അതിനങ്ങ് അടി അതെ പിന്നെ അങ്ങ് അടിക്റ്റായി മ്പിനിതില്ലാതെ പറ്റ പറ്റാത്ത അവസ്ഥ വരത്തില്ല അപ്പൊ ഞാൻ സ്വയം അങ്ങ് ച്ചും ആ നിർത്തി അങ്ങനെ പിന്നെ ഇന്നെ ഹോമിയ ആക്കി ഹോമിയോ ആയപ്പോ നല്ല മാറ്റം ഉണ്ടായിരുന്നു പിന്നെ വളർന്ന് വന്നതോറും അതങ്ങ് മറി അത് കുഞ്ഞായിരുന്നപ്പോ അവര് ശാ മ്മ് ആഹ് ഇല്ല നമുക്ക് അറിയില്ലല്ലോ ന ക്കും കുഞ്ഞാവുമ്പം വെശ് വല്ല പെട്ടെന്ന് മാറാനല്ലേ നോക്കുന്നേ ഉം അങ്ങനെ പിന്നെ ഞാൻ പിന്നങ്ങ് ഹോമിയാക്കി പിന്നെ ഇപ്പം ഉം
ക്ക്‌ ഇതുപോലൊയിരുന്നു ഒരു പ്രാവശ്യം ഒരു കൊഴപ്പമില്ലായിരുന്ന കുഞ്ഞ് രാവിലെ എണീറ്റിട്ട് കുഞ്ഞ് ശ്വാസം വലിക്കുമ്പം അപ്പുറത്ത് നിക്കുന്നവർക്ക് കേക്കാം ഈ സൗണ്ട് വീട്ടിലൊക്കെ കൊണ്ടു പോയപ്പഴ് മറ്റേ ആവി പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ക്ലിയറായി നമക്ക് പിന്നെ മര്ന്നങ്ങ് തന്ന് വിട്ട്.
ഉം അവര് കുഞ്ഞുങ്ങളാവുമ്പോ നമ്മടെ കൂടല്ലെ അവര് ശ്വാസടുക്ക്മ്പോ അത്രേ ശബ്ദം വരുന്നേ ക്ഷേ നമ ക്കത് അറിയത്തില്ല നമക്കങ്ങ് പേടി വരൊല്ലോ പെട്ടെന്ന് ആദ്യായിട്ടൊക്കെ കാണുമ്പോ
ഉം ഉം ഇപ്പഴഅയാക്ക് പ്രശ്നണ്ട് അയ്യാക്ക് വെ വെളിയി ത്തെ പൊരിപ്പൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ആ എണ്ണേക്ക അലർജിയ അപ്പം സൗണ്ട് അങ് കേറി അടയും
ഉം അത് നിങ്ങള് ഇംഗ്ലീഷ് മരുന്ന് തന്നെ കൊടുക്കാണ് ഈ യ്യാ ഹോമിയൊന്നും
അല്ല നമ്മളപ്പം അല്ല അല്ല നമ്മള് അപ്പ ആ ഫുഡൊക്കെ ഒഴുവാക്കും. അങ്ങനെ എന്തേലും നമുക്ക് സൗണ്ട് വ്യത്- വന്നാൽ പിന്ന നമ്മളത് കൊടു-
ആഹ അങ്ങനെ അങ്ങനെ ആ ആഹ
ന്നില്ല ആദ്യം നമ്മള് മരുന്ന് കൊടുത്ത് പിന്നെ നമു മനസ്സിലായി ഇങ്ങനൊക്കെയാന്ന് ഡോക്ടർ പറഞ്ഞു തന്നു ഈ ഫുഡ് ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കിയപ്പോ നമുക്ക് മന- ഇത് നല്ല മാ ഉണ്ടെന്ന് അങ്ങനെ കുറേ നാള് കൊണ്ട് പുറത്തുള്ള ഒന്നും കൊടുക്കില്ല ഈ സ്നാക്ക്സ് മറ്റേ ചിപ്സ് മിച്- ചെറങ്ങനൊക്കെ
പക്ഷ അത് നല്ലയാ കുഞ്ഞിലെ ശീലിപ്പിക്കുന്ന
ആ പിന്നെയൊക്കെ കൊതി വരുമ്പോ എല്ലാം ഒരിച്ചിരി കൊടുക്കും കൊടുക്കുമ്പോ ഈ സൗണ്ട് അടയുമ്പോ നുക്ക് മനസ്- എല്ലാം പിന്ന ഒന്നും കുറേ നാളത്തേക്ക് കൊടുക്കില്ല
ആഹ് ആഹ് ആഹ് പക്ഷെ നല്ല ആയിരിക്കും വളരുന്തോറും അങ്ങനുള്ള സാധനങ്ങളോട് വലിയ അഡിഷൻ വരത്തില്ലല്ലോ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കോ ആ അവർക്ക് അതിനോടല്ലേ ഇപ്പം താല്പര്യം
ആ ഫ്രൂട്ട- പേരക്കെയാ മാത്ര- ഇത്ര കൂടുതൽ ഇഷ്ടം പേരക്ക വേണ്ട ചില സമയത്ത് പറയാ ആപ്പിള് അപ്പൊ നമ്മൾ ആപ്പി- ആപ്പിൾ വാങ്ങുകയാണെങ്കിൽ അത് കുറേ നാളത്തേക്കായിരിക്കും പിന്നെ ആപ്പിൾ കഴിക്കത്തില്ല
പിന്നെ അതങ്ങ് മട്ക്കും ആ ആ ആ പക്ഷെ പേരക്കെ നല്ലേല്ലേ പല്ലിനായാലും എല്ലിനായാലും നല്ല ആയിരിക്കും
വാങ്ങുന്നതിന് വല്യ ഗുണവില്ല
ആഹ ഹഹ് ഹഹ ആഅതൊക്കെ ഈ വെളീന്നൊക്കെ വരുന്ന ആയിരി
ഉം നമ്മുടെ നമ്മുടെ പേരക്കെയടെ ഒരു നല്ല ട്ടേസ് ചെല്ലതിന്
വലിയ മധുരവും കാണത്തില്ല കുത്തി വെച്ചൊക്കെ വരുന്ന ആയിരിക്കും. വലിപ്പം കാണും നമ്മുടെ പേരക്കെക്കാട്ടി വലിപ്പം കാണും പക്ഷേ അതെ ഉള്ളൂ ഗോ
ന്നെ എന്താ
ഇപ്പൊ വന്നിട്ടുണ്ട് ഇപ്പൊ കളിക്കാൻ നടക്കുവ ഇപ്പം യൂട്യൂബ് വെച്ച കൊട് ക്കാം പർഞ്ഞു
ആഅതൊക്കെ കാണോ ടി വിൽ ആ ടി വിൽ വെച്ച് കൊടുക്കാ ണോ
ആ ആ എംഫോട്ടക്കെല്ലേ നമ്മടെ അയാടെ വീഡിയോ ഫുള്ള് ആ അയടെ സ്വന്തം മാ മ്മനെന്ന് അയാള് പറയുന്നെ
ആ പക്ഷേ ഇത്ര കുഞ്ഞിലാൾക്ക് കാണുന്നല്ലേല് വാ പിള്ളേരെല്ലാം കാർട്ടൂൺ അതും ഇതൊക്കെല്ലയോ
ആ ഇതിപ്പോ ഐ അത് വെച്ച് യാത്രയല്ല എതില്ല കുറെ ഒ സാനങ്ങളൊക്കെ ഇല്ലേ ഓരോന്ന ഇപ്പൊ വീടുണ്ടാക്കുന്നു ഹ് പടക്കം പടക്കം പൊട്ടിക്കുന്നഹ്
അതാണോ ഞാൻ വിചാരിച്ചു വേറെയും ഫോർത്തേക്കുന്നർ ഒന്നേ ഒര് ഒരാളുണ്ടല്ലോ ഈ യാത്രയൊക്കെ ചെയ്യുന്ന എനിക്ക് പേരറിയിൽ ല്ല ആഹ ഹ ഹ മനസിലായി മനസിലായി ഉം ഉം ആ ആ ഇവിടെ ഒരാളും വെച്ച് കാണുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ല്ലെ ഹായ് കൂട്ടുകാരെ അതല്ലേ
ആ ഹായ് കൂട്ടുകാരേ
അങ്ങനെയല്ലേ ള് പറഞ്ഞേ ഹായ് മച്ചാമാരേ ന്നോഹു അല്ലേ അതല്ലേ ആ
അതിന്റത് ഇഞ്ഞിന്താച്ചാല് ല്ല പടക്കം പൊട്ടിക്യാ അങ്ങനെ ഉള്ള
ആ അത് ആ അതിലെല്ലാം നല്ല പിള്ളേർക്ക് ഇഷ്ടം പിള്ളേ രു എന്താ രീതിയിലല്ലയോ നല്ല യാ പഷേ അത് കണ്ടോണ്ടിരിക്കാൻ
കൂടുതൽ അതിനും
ആ
ഞാൻ ലൈറ്റ് ഇട്ടിട്ട് ഓഫ് ആക്കത്തില്ല. ലൈറ്റ് ഓഫ് ആക്കാത്തേന്
ഉം
ഇല്ലട ലൈറ്റ് ഇട്ടിട്ടിട്ട് ഞാൻ നടക്കും. ആഹ് ഉണ്ട് ഉണ്ട്ണ്ട്.
ആണല്ലേ ഇവിടെ ക റൻ്റ് ഇല്ലെന്ന് തോന്നി ഇൻവെർട്ടർ ഉണ്ടായോണ്ടാ ആ ഇല്ലില്ല പോസ്റ്റിലൊന്നും ഇല്ല.
ആഹ് ഇവിടെ പോസ്റ്റിലൊക്കെ ഉണ്ട്.
പ റേഞ്ച് ഒന്നുമില്ല.
ആന്ന്ല്ലേ ഇവിടാ കുഴപ്പമില്ല വൈഫൈയാ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആഹ്.
രിക്കും പക്ഷേ ഞാൻ ഒറ്റക്കെ ഒള്ളായിരുന്നു ആഹ് നമ്മള് പക്ഷേ ഒന്നിൽ കൂടുതൽ പേര് യൂസ് ചെയ്യാൻ ഉണ്ടെങ്കി നല്ല യായിരിക്കും അല്ലേ ആഹ് അപ്പം ഇവിടെ ഞാൻ ഒറ്റക്കെ ഒള്ളായിരുന്നു അപ്പൊ അത് കൊ ണ്ട് ഞാൻ അങ്ങ് വീട്ടിലൊക്കെ പോകും പിന്നെ ജോലി പോവും അപ്പൊ പിന്നെ ഉപയോഗം വരുന്നില്ല അപ്പൊ നമ്മള് വൈഫൈ ഇവിടെ ഇരിക്കും. പിന്നെ നമ്മള് എക്സ് ട്രാ എന്താ നമുക്ക് ആഹ് ഗുണവില്ല നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ പിന്നെ നമ്മള് റീചാർജ് ചെയ്യണം. കോൾ ചെയ്യാന് അങ്ങനെ അപ്പൊ രണ്ടും ചെയും സീൻ ചെയ്യണം ചാർജ് ഫോണും ചെയ്യണം.
ഇതിപ്പോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ടി വി മറ്റ് ഡിഷ് അതൊക്കെ മാ റ്റീട്ടിപ്പോൾ വൈഫൈ വഴി
ആണോ കേരള വിഷനാണോ?
കേരള വിഷൻ അല്ല ജിയോ.
ജിയോടെ ആഹ് ആഹാ ഹാ മറ്റേ സെറ്റപ് ബോക്സ് അല്ലേ അതാണോ ആഹ്. അത് ഈ ഡിഷ് ഇല്ലാതെ ഈ ബോക്സ് അതാണോ?
ആ ഡിഷ് ഇല്ലാതെ ബോക്സ്
ആ ഇവിടേം ഡിഷ്‌ ആയിരുന്നു മഴ പെയ്ത പിന്നെ അല്ല ആ അയ്രിയിലോട്ടേ നോക്കണ്ട അത്കൊണ്ട് ഞങ്ങളും മാറ്റി
ഉം ഉം.
ഇവിടൊക്കെ കേരള വിഷന്റെ അങ്ങനെ
ഉം
ഉം ഹും നിങ്ങളെങ്ങനെ മാസത്തിലാണോ റീചാർജ് ആണ് ആ ആ നിങ്ങളെങ്ങനെ മാസത്തിലാണോ റീചാർജ് ചെയ്യുന്നേ വൈഫൈ എടക്ക് ഓഫാറൊക്കെ വരുല്ലോ ഒരു വർഷ ത്രങ്ങാണ്ടെ ഇവിടെ ഇപ്പ ഈ എടക്ക്
ചേട്ടനാ ചെയ്തിര്ന്നെ എനിക്കറിയത്തില്ല ഒരു മാസത്തേക്കാ തോന്ന്ന്ന് എടയ്ക്ക് ഓഫർ ചെയ്തെന്തോന്നുന്നു
ഇവിടൊക്കെ വരും അങ്ങനെ നാലായിരത്തി സംതിങ് ഒരു വർഷത്തേക്ക് ന്ന്ക്കൊ ആ അധികം യൂസേജ് ഇല്ലാത്ത കൊണ്ട് എടുക്കത്തില്ല ഹ് പക്ഷെ മഴയൊക്കെ പെയ്യുമ്പോ വല്യ ഉപകാരായിരിക്കും ഉം
ഉം മിക് റ്റ കുമ്പോഴത്തേക്ക് അത് പോവല്ലോ ഉം മഴ പെയ്യും എ ഫോർ മറ്റേ വീഡിയോ കണ്ടോണ്ടിരിക്കാ ഇല്ലല്ല തണുപ്പാവാൻ വേണ്ടി വെച്ചിരിക്കുവാ
ആണോ ആ എന്നെങ്കിൽ ശരി വിളക്കുന്നുണ്ട് ഉം ശരി